ഹലോ
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷൊക്കെ
നല്ല വിശേഷം ഉം പിന്നെ എന്നാ ഞാൻ അകം തൊടച്ചോണ്ട് കയ്യാനായി അടുക്കള തൊടക്കാന്
ഉം ഞാൻ ചോറ് ഊറ്റൂവാ
ആഹ് ഇനി എന്താ കറി
ഇന്ന് പ്രത്യേകിച്ച് കറി കിട്ടി കിട്ടീല വാങ്ങാൻ പോയി ഹസ്ബൻഡിന്റെ ജേഷഠ വാങ്ങാൻ പോയി മുത്തച്ഛനെ
ആഹ് ആഹ് ആഹ് ആഹ്
പിന്നെ ഉം ഇവിടെ മക്കളൊക്കെ സ്കൂക്ക് പോയതാ മക്കളൊക്കെ ഉണ്ടോ
ആഹ് മക്കള് സ്കൂള് പോയി രണ്ടാള് പോയി പിന്നൊരാളിണ്ട് ഉം
ഉം പിന്നെ വേറെന്തൊക്കെ വിശേഷങ്ങളൊക്കെ
നിങ്ങള് വൈകുന്നേരം എന്തേലും സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുവോ
സ്നാക്സ് ചെലപ്പക്കെ ഇണ്ടാക്കും ഓരോ മൂടോലന്നെ
ഏഹ് എന്താണ്ടാക്ക
ഏഹ് കോളിഫ്ലവർ ബജിയൊക്കെ ഇല്ലേ
ആഹ്
ആഹ് അതൊക്കെ ഇണ്ടാക്കലുണ്ട്
ആണോ
അതൊന്നും പിന്നെ വലിയ പണി ഇല്ല പണിയല്ലേ
ആഹ് കോളിഫ്ലവർ ആഹ് ഉം അതെങ്ങനെയാ കോളിഫ്ലവർ ബജി ഇണ്ടാനക്ക അയിൻ്റെ റെസിപ്പി ഒക്കെന്ന് പറഞ്ഞരി
കോളിഫ്ലവർ ബജി അത് ഓരോ നാട്ടില് ഓരോ മാതിരി ഞാ ഇന്റെ രീതിയില് പറഞ്ഞരാം എല്ലേക്സ് പെട്ടന്നല്ലെ ഞാൻ ചെലപ്പം മൈതേ അല്ലെങ്കി കടലമാവ്ണ്ടെങ്കി അതെട്ക്കും ആദ്യം ഞാനി ഈ ഈ കോളിഫ്ലവർ മഞ്ഞപ്പൊടിയും ഉപ്പുട്ട് വേവിക്കും ആഹ് ആഹ് ആഹ് ഉപ്പിട്ട് വേവിച്ചിട്ട് പിന്നെ അമ്മള് സാ ധാ ഒരു മസാലണ്ടാക്കിയാണ്ട് അയിക്ക് മൊളകും പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഒന്നും കൂട്ടല്ല്ല ചെലേസ പെരിഞ്ചീര
എങ്ങനെ മസാല ചെറിയ ഉ അല്ല ഉള്ളിലേക്കരിഞ്ഞിട്ടോ ഈ മാവിക്ക്
അമ്മള് ചിക്കനൊക്കെ പൊരിക്കൂ ലേ
ഉം ഉം
ആഹ് അതേപോലെണ്ടാക്കിട്ട് പിന്നെ അഴിക്ക് ലേസം മൈതേ അല്ലെങ്കില് ചെലപ്പം കടലമാവ് കൂട്ടും ഉം ഉം അയിന്റെ ഒറിജിനൽ റെസിപ്പി എങ്ങനെയേണ് നൊന്നും ഇൻക്കറിയില ശേ ഞാന അങ്ങനെ ക്കെണ്ടാക്കിത്ത്ന്നും
ഓ ഓ
ങ്ങനെ കാര്യായിട്ട് ക രിവേപ്പിലിയും പിന്നെ പച്ച മൊളകും അതാ വാ മറ്റേ എണ്ണങ്ങനെ ചൂടായി വെരുമ്പൊ അയിക്ക് കിട്ടാണ്ടണ്ട് മൊരിഞ്ഞ് വെരുമ്പ അതാണ്ട് കോരുമ്പോ അയിന്റൊരു ഫ്ലേവർ കൂടിണ്ടകുമ്പം വേറെ ടേസ്റ്റ് അല്ലേ അങ്ങനെ ആഹ് ചെയ്യല്ണ്ട് പറീം
ആഹ്
ഉം ഇങ്ങളൊക്കെ എന്തൊക്കെ സ്പെഷ്യലൊക്കെണ്ടാക്കും
പെഷല് ഞാൻ വൈകുന്നേരം എന്തെങ്കിലും ഒക്കെ കടിയൊക്കെണ്ടാക്കും
ഹേ അത് ശെരി എന്തൊക്കെണ്ടാക്കല്
ഞാൻ എന്താ പറയാ ഈ ഉള്ളിവടേ പയംപൊരി അങ്ങനത്തെ ഒന്നും ഇണ്ടാക്കും പയംപൊരിണ്ടാക്കും അല്ലാതെ പിന്നൊക്കുമ്മ കടേന്ന് കൊണ്ടരും പിന്നെ ഈ അട കൊഴുക്കട്ട അങ്ങനെക്ക ചെയ്യും കൊഴകട്ടെക്കെ ചെയ്യും കൊയ്ക്കട്ടണ്ടാക്കും അടണ്ടാക്കും
ബടെ മ്മ ഫോൺ വ്ൾച്ച്ണ്ട് ഇങ്ങൾക്ക് കേക്ക്ണ്ടോ
ഇല്ലാ
ആഹ് കേക്ക്ല്ല വെട ഓറക്ക പറയ്ണ്ടേ ഇൻക്ക്പ്പം പറയല്ലേ പറയാൻ പറ്റൂലല്ലോ
ഇന്റെ മോന് ഇങ്ങനെ അമ്മക്ക് ചെറിയൊരു അലക്ക്ന്നോട്ത്ത് ചെറിയൊര് ഇങ്ങനെ താഴെ അപറത്ത് ആൾക്കാരെ വെയിലിണ്ട് എല്ലാ സാധനങ്ങളും കൊണ്ടന്ന്ട്ട് വെയിലിന്റാത്ത്
ഏ
ഓന്റെ ഒര് പണിയാണത് ഓന്റെ മെയിന് ഉം ന്റെ കൂടെണ്ടാവും അലക്കാനാണെങ്കിലും അടിച്ചു വരാനാണെങ്കിലും
ഉം എവ്ടെ ഇപ്പ ആള് ഒറങ്ങാ
ആഹ് ഒറങ്ങാണ്
ഉം അക്ഷെ നമ്മക്ക് എപ്പളും ഒയിവ്ണ്ടാവൂല അറയും ഇങ്ങനെ ചെറിയ മക്കൾ ണ്ടാവുമ്പല്ലേ ഓലെ ഒറക്കിന് അന്സരിച്ചേ ഞമ്മളെ പണി ഒക്ക മുന്നോട്ട് പോവുള്ളൂ അറയ
അതെന്നെ ഞാനിനിപ്പേ കൊറച്ചേരം ഒറങ്ങണം ന്നൊക്കെ വിചാർക്കും
ഉം എവ്ടെ നേരം കിട്ട്ണ് ഉം ഉം
വെന്നോ
നേരം വെള്ക്ക്ണ അറിയോള്ളൂ വൈന്നേരം ആവണേ അമ്മക്ക് കാണെന്നെല്ല
ആഹ് ഇങ്ങക്ക് പറയുമ്പോ ആൾക്കാര്ണ്ട് നോക്കാന്
ആഹ്
മ്മച്ച് പിന്നെ ച്ചാരുല്ല ഇവിടെ കടെ പോകും രാവിലെ കടെ പോകും
ഉം ശെരി
ഉം ഇപ്പ മരിച്ച് ഇപ്പ രണ്ടു വർഷായി
ഏഹ്
ഉം
അയ്ശെരി
പിന്നല്ല
ഉം പിന്നെ വേറെന്തൊക്കെ
ഞങ്ങളല്ല
ഉം
ഉം ഉം
ഹസ്ബന്റൊക്കെ എവിടെ? പണിക്ക് പോയതാ.
ആഹ്. ആഹ് ഹസ്ബൻഡ് പണിക്കോയതാ
ഏഹ്
ഓട്ടർക്ഷ ണ്ട്. ഓട്ടർഷേലും പോകും
ഏഹ്. വീടൊക്ക എങ്ങനെ പണിയൊക്കെ ഫുള്ള് കഴിഞ്ഞതാ?
വീട് തറവാടാണ്
ഏഹ് ഇഞ് വേറെ വീട്‌ട്ത്ത് പോവണം.
ൽ ഞമ്മളാണ് ചെറിയ മക്കള്
ഏഹ് ഇങ്ങളാ ചെറുത് ഏഹ് ശരി. ഞാനും അങ്ങൻതന്നെ
ആഹ് അത് പോണ്ട ലേ
ഏഹ് പോവണ്ട. ശ്ശെ ഞങ്ങക്ക് വീട് ഇട്ക്കണം
ആണോ?
ഉം തറവാട് ഞങ്ങൾതന്നേര്ക്കും.
ആഹ്.
അത് മൂത്തച്ഛൻ വേറെ വീട് ഇട്ത്ത് പോയിട്ട്
ആഹ്
ഇള്ളത് രണ്ട് നെലെന്റെ വീടൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്ക് സൗകര്യ ക്കൊറവാണ്
എവിടെ
ആക മൂന്ന് റൂമൊള്ളൂ. താഴത്ത് രണ്ട് റൂമും മേലെ ഒരു റൂമും അപ്പ മ്മ ഗസ് റ്റൊക്കെ വരുമ്പോ പിന്ന ഇപ്പ മക്കളൊക്കെ ഇണ്ടാവുമ്പോ
ആഹ് ആഹ്
ഉം പിന്നെ ഈ വീട് പണ്ട് ഇട്ത്തത്. ഈ പഞ്ചായത്ത്ന്നൊക്കെ കിട്ടൊല്ലോ
ആഹ്
ആഹ് അങ്ങനത്തെ ഒരു ഇതിലൊക്കെ ഇട്ത്തീനി പണ്ട്. ഇബല ബാ പ്പ ചെറുപ്പത്ത് മരിച്ചതാ. അപ്പൊ ആഹ് അപ്പം മ്മ അങ്ങനെ പഞ്ചായത്തിലൊക്കെ കൊടുത്താണ്ട് അങ്ങനെ പഞ്ചായത്ത് ന്നാകെ അന്നത്തെ കാലത്ത് ഇരുപത്തയ്യായിരൊക്കെ കിട്ടീട്ടുള്ളൂ ശ്ശെ അന്നോരോ കണ ക്ക്ണ്ടല്ലോ ഇത്ര സ്ക്വയർ ഫീ റ്റ്ല് ഇത്രെ അങ്ങനൊക്കെ ഇണ്ടാക്കണംന്ന്ണ്ട്. ആഹ് അപ്പം അങ്ങനെ ഇണ്ടാക്കിയ വീടേനി. അപ്പ പിന്നെ അമ്മ ക്ക്ന്നത്തെ സൗകര്യത്തിന് ഒക്കൂലാ പറയ. ഇന്നാലൂണ്ട് പൊർത്ത്ക്കൊക്കെ നീട്ടി ഇട്ത്ത്ണ്. ശ്ശെ റൂമും ഇതൊ പ്പൊ അമ്മക്ക് ഒ അത്യാവശ്യള്ള കാര്യല്ലേ
ഏഹ്
അപ്പം പിന്നെ ഗസ്റ്റ് ഒക്കെ വന്നാല് ഇപ്പൊ ഉള്ള റൂമ് മൂന്നും റൂമില് മൂന്നിലും ആളാ ഒന്നില് ഉമ്മ കടക്കും ഒന്നില് മൂത്തച്ചൻ കടക്കും പിന്നെ ഒന്നില് ഞങ്ങളും ഇനിപ്പൊ പൊർത്ത്ന്ന് ആര് വന്നാലു ഒന്നും
കട്ക്കാന് ലേ. അപ്പ മേലത്തെ മേലെ മേല മാ
മേലോ മേലെ ഒരു റൂമോള്ളൂ പിന്നെ അവി ടെ ഒരു ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും ഔടെ ഒരു ബാത്റൂമും.
ഏഹ്
ഉം താഴത്ത് പിന്നെ രണ്ട മൂന്ന് അടുക്കള ണ്ട്
ആണോ അഎന്തിനാ മൂന്നെ ന്നൊക്കെ
ഒന്ന് നമ്മള് സാധാ ഭക്ഷണം കഴിക്കാന് ഒന്ന് പിന്നെ നമ്മ നമ്മൾക്ക് വർക്കരിയആയാണ്ട് അങ്ങനെ അടുപ്പൊക്കെ ഉള്ള തീ യൂട്ടാൻ അങ്ങനത്തൊക്കെ പിന്നെ പോറ് ത്ത് ഒരു ചെറിയൊരു ഇത് മറ്റേ നമുക്ക് വേണങ്കി ഉപയോഗിച്ചാ അല്ലെങ്കിൽ ഉപയോഗിക്കണ്ട
അങ്ങനെയൊക്കെണ് ല്ലേ
പിന്നെ മക്കളെ ചെറുതല്ലേ അപ്പോ ഓലൊക്കെ അവിടെ ഇട്ട് കളിപ്പിച്ചു ഞമ്മുക്കൊന്ന് കൺവെട്ടത്താവും ചെയ്യും.
ആഹ് ആഹ് മൂത്തച്ഛൻക്ക് മൂന്നൂട്ടിയളാ?
ആഹ് ഓൽക്ക് മൂന്നൂട്ടിയള്
ഉം
ഇൻക്കോരാളും
ഹം പിന്നെ മൂത്തച്ചിയൾ അല്ല കുട്ടികൾ പഠിക്കാ ആഹ് മദ്രാസി പോക
ആഹ് മദ്രസ് പോവാ ഒരാൾ മദ്രസ് പോവ്ണ്ട് ഒരാൾ നഴ്സറി പോവ്ണ്ട്.
ആഹ്
ഓഹ് ഓ ഒരു വയസ്സ് മൂന്ന് മാസത്തിനൊക്കെ മാറ്റുള്ളൂ
ഉം ഉം മൂനാളും
ആഹ് അപ്പൊ ഒരാള് യു കെ ജി ഒരാള് എൽ കെ ജി ആ
ആണോ
ഉം ഓല് വടല്യ ഓല് പോയീണ് ഓളെ അവലെ വീട്ടുക്ക് മ്മ മ്മാന്റെ വീട്ടക്ക് നിക്കാൻ പോയതാ
ആഹ് എല്ലാരും കൂടിആവുമ്പോ ന ല്ലഒച്ചപ്പാടെ
ആഹ് ഭയങ്കര ഒച്ചപ്പാടൈക്കാരം ആയിക്കൂടെ ഓല പ്രായപ്പോ അതാണ് അപ്പൊ ഭയങ്കര പൊട്ടിതേർപോ ഒക്കെ ണ്ടാവും
എല്ലാരും കൂടി ഒക്ക ആവുമ്പളേ
ഉം
ഒരു ബുദ്ധിമുട്ടന്നെണ്
ഉം ഇല്ല ബുദ്ധിമുട്ടൊന്നുംല്ല ന്നാലും രസാണ് പക്ഷെ ആ കൊറെേ ആളുള്ള വീട്ട്ന്ന് എല്ലാരുടെ പോയ നമുക്കൊരു ശൂന്യത ഉണ്ടാവല്ലോ
ഉം
ആഹ് അങ്ങനെയൊക്കെ ഏണ്റിയ ഉം ഉം പിന്നെ വേറെന്തൊക്കെയ വിശേഷൊക്കെ ഇപ്പ എങ്ങനെ കാലാവസ്ഥ
കാലാവസ്ഥ താ പോ മഴ മുടി
കൃഷിയൊക്കെ ചെയ്യലുണ്ടോ നിങ്ങള്
ഇല്ല അമ്മക്ക് ആകെ അഞ്ച് സെൻ്റള്ളൂ
ഏഹ് അപ്പൊ സ്ഥലം ന്നാലും നമ്മുക്ക് ഈ ഇങ്ങനെക്കെ ചെയ്യാലോ ഓരോ ഗ്രോബാഗ്ഒക്കെ വാങ്ങിക്കാണ്ട്
ഇവിടുത്തെ മണ്ണില്ലേ ഭയങ്കര തറച്ച മണ്ണാ എന്തു ണ്ടാക്കിയാലും ഞാൻ വേണമെങ്കി ഉണ്ടായിക്കോളാംന്ന് പറഞ്ഞിട്ട് അവിടെ അങ്ങനെ നിക്കും നോക്കട്ടെന്ന് അങ്ങനെണ് ന്നട്ട് ഉണ്ടായി കിട്ടൂല്ല ന്നട്ട് ഞാനിപ്പോ ഇവിടെ മുന്നില് നമ്മക്ക് ചെറിയ ഇത്ണ്ട്പോലെ ഉണ്ടാക്കീട്ട് അതില് ഹ്മ് ഹ് പിന്നെ കറവേപ്പിന്റെല
എറക്കേണ്ട അങ്ങനെക്കെ ണ്ടാക്കൂടെ
അങ്ങനെക്കെ ഇണ്ടാക്കാലേ
ആ ഈ അമ്ക്ക്പ്പോ പൈസൊടുത്തൊന്നും വാങ്ങണന്നില്ല ഈ പൊ ത്ത് മ്മളാ ചുറ്റുവട്ടത്തോടെങ്കിലൊക്കി ഈ എന്തെങ്കിലും പെ പെരന്റെ ആവശ്യത്തിനോ തറ മാന്തിയ അങ്ങനെയൊക്കെ എന്തെലും മണ്ണൊക്കെ ഇണ്ടെങ്കില് കൊണ്ടന്നാണ്ടൊക്കെ അങ്ങനെക്കെ ണ്ടാക്കാറിയ
ആ ങ്ങള് അങ്ങനെയൊക്കെ ചെയ്യല്ണ്ടോ
ഏയ് ഞങ്ങക്കൈന് വിടെ മ് സ്ഥലണ്ട് അപ്പൊ പിന്നെ ഇവിടുള്ള മണ്ണില് കുയ്ച്ചിടല്ണ്ട് ഞാൻ ചെയ്യലില്ല ഇവിടെ ഉമ്മ ഒക്കെ ചെയ്യും ഹസ്ബന്റിന്റെമ്മ
ആഹ്
മത്തന് ചീര അങ്ങനൊക്കെ എന്തേലൊക്കെ ണ്ടാക്കൊള്ളൂ അല്ലാതെ
ഇൻക്ക് നല്ല ഇഷ്ട്ടാണ് കൃഷി ചെയ്യാൻ ൻക്ക് ഭയങ്കര ഇഷ്ട്ടാണ് പക്ഷെ മ്മക്ക് കുട്ടിയോളും ഒക്കെ ആവുമ്പളയ് നമുക്കെന്ത്‌ എല്ലാം കൂടി അങ്ങട്ട് സമയും പണും ന്നിട്ട് വിടെ ഉം പിന്നെ ഈ മുന്നില് ങ്ങനെ ചെറുതായ്റ്റ് ഒരിത്ണ്ട് വല കെട്ടി റ്റപ്പൊ അവിടങ്ങനെ ചീരേം തക്കാളിയൊക്കെ കൊണ്ടന്ന്ട്ട്ക്ക്ണ് ണ്ടായി വര്ന്ണ്ട് ഇപ്പണ്ടാക്കിട്ടൊള്ളൂട്ടോ ട്ടോ
ഏ ആ തക്കാളി ക്കെണ്ടായിക്കാണൻ ഇൻക്ക് ഭയങ്കര ഇഷ്ട്ടാ നമ്മളിങ്ങനെ കടെന്ന് വാങ്ങ്ണ സാനം നമ്മളെ വീട്ടിലിങ്ങനെ ണ്ടായി നിക്ക്ണ കാണുമ്പോ വേറൊരു അതിഷ്ടല്ലേ? ആ ക ആ തക്കളി വെച്ചിട്ടൊരു തക്കാളി കറിയൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടായി ആഹ് ഇവടം പ് ചെല്പ്ം പടവും ഒളിച്ചോം. അല്ലെങ്കില് നമ്മളീ ഒഴിവാക്കിയ വേസ് റ്റൊക്കെ തട്ട്ണോട്ത്ത്ന്ന് അയിന്നൊക്കെ ഇണ്ടാവും ച്ച് ആഹ് അവടക്കെ ങ്ങനെ മൊളച്ചു വരും അ അപ്പൊ അതില് ഇന്നൊക്കെ ഇങ്ങനെ ഇവിടെ പറിച്ചോണ്ട് നമ്മള് ആ ഒരു തക്കാളി വെച്ചാണ്ട് ഓരോ ഇത്ണ്ടാക്കാൻ ഭയങ്കര ഒരു ഒരു ഉന്മേഷായി. പൊറത്ത്ന്ന് വാങ്ങിക്കൊണ്ടര്ണേട്ട്ലറ്യ അത് നമ്മള് കര് ത്തിക്കി ഉപയോഗിച്ചുള്ളൂ പ്പ അങ്ങനെ
ഏഹ് അത് ശരി ഇവടെ കറിവേപ്പിൻ്റലക്കെ നട്ട് ഏഹ്
അയിന് ഓക്കൊരു പുറുസത്ത്ണ്ടാവുല.
ഉം
ഉം
ഇത് നമുക്ക് രണ്ടടായിട്ട് ഇണ്ടാക്കി വരുമ്പയ് പുല്ലായെടന്നാൾ ചിക്കുന്ന നല്ലം പുല്ലുണ്ടായിക്ക്ണ്
ആഹ് എന്നാ ശരിട്ടോ ആഹ് ഞാൻ വിളിക്കാം
ഉം